ഹലോ ആഹ് കേൾക്കണ്ടാ
ആഹ് കേൾക്കാം കേൾക്കാം
ആഹ എന്തായീ ഇന്നെന്താ വിശേഷം ക്കേ
സുഗായിട്ടിരിക്കുന്ന
ആഹ മഴൊക്കെ ഇണ്ടന്ന്
ആഹ മഴയായിരുന്നു ചെറിയ മഴയ ഉണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ്
ഇന്ന് മഴയുണ്ടായ
ആഹ ചെറിയ ചാറ്റല്
അതേ
ആഹ്
ആ് ഞങ്ങക്ക് ഇന്ന് മഴയില്ല ഇന്നിപ്പ വെയിലാണ് അതാ തുണിയ മോളേല്ലേ കിട്ട്
ആഹ് ആഹ് ആഹ്
ഇച്ചിരി ഇച്ചിരി വെയില് കാണ് ണ് ണ്ട് അതാണ് സമാധാനം, എന്താന്ന് വെച്ചാ രണ്ടു ദിവസംങ്ങനെ തുണി വന്ന തണ്ടേ
ആഹ് ആഹ്
കൂടി കിടക്ക ആയിരുന്നു പിന്നെ വർക്കയുടെ മുകളിൽ കൊണ്ടിട്ടു
ഇട്ട് ആഹ് ആഹ് ആഹ് ഇവിടെയും കൊറച്ച് ഉണ്ടായിരുന്നത് അങ്ങോട്ടൊന്ന് കൊണ്ടിട്ട്
ആ എല്ലാം കൊണ്ടുവന്ന്‌ ഇട്ട് ഇനിയിപ്പ ഉണങ്ങി കോളൂല്ലേ നല്ല വെയിലുണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ചിലപ്പോ മഴക്കാർ വരുമായിരിക്കും
വരുവായിരിക്കും അനല്ലേ ആഹ് ആഹ് ആയി ഇവിടെയും ഒന്ന് തോരുന്നു കേട്ടോ ആകാശം ഒന്ന് തെളിഞ്ഞു
ആ ചിലപ്പോ ഇനിയിപ്പോ പെയൂലായിരിക്കും
വെയിലായി
ആഹ് ഇന്നലെ ഞങ്ങൾക്ക് മഴക്കാറിൽ നിക്കാർന്നിട്ടോ ഇന്നലെ മഴ മഴണ്ടായില്ല
ഇല്ല ആഹ് ആഹ് പിന്നെ
മഴക്കാറുള്ള കാരണം പേടി ആയിരുന്നു മുകളിലേക്ക് ഇടാനൊക്കെ മഴ പെയ്യും പെയ്യുല്ലാത്ത ഒരു രീതിൽക്കുമ്പോ നമുക്ക് പിന്നെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കയറാൻ പറ്റൂലല്ലോ
ആഹ് ആഹ് രാവിലെ എല്ലാം റെഡി ആയോ
രാവിലെ എന്തന്നായിരുന്നു രാവിലെ ചായക്ക് എന്താർന്നു
രാവിലെ ഇന്ന് ആന്നെങ്കി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതായത് കൊണ്ട് ഇന്ന് രാവിലെ അവര് ദോശയും സാമ്പാറു ആയിരുന്നു ഞാൻ വന്ന് കഴിഞ്ഞു പിന്നെ ചിരി ചോറങ്ങ് കയി ച്ച് ഇനി അന്നേരം വന്നപ്പ ആ ചോറ ങ്ങ കൊണ്ട് പിന്നെ ബാക്കിയുള്ളവർ മക്കാക്ക ദോഷ- ചെയും സാമ്പാറും ആയിരുന്നു രാവിലെ ആ അത് പിന്നെ എല്ലാം റെഡി ആക്കിയാര്ന്ന പിന്നെ ആഹ ആഹ ഞാൻ പിന്നെ വന്നപ്പം ഏ ചോറ് എനിക്ക് ദോശയോട് വലിയ താല്പര്യ ഇല്ല അപ്പൊ ഞാന് ഇത് തല ചോറുണ്ട് ആഹ് എന്നിട്ട് ഇങ്ങനെ കറിക്കാവൊക്കെ ഒന്ന് തൂത്തു വാരി മ്മ് -ഞായിവിടെരിക്കുന്ന തുണി ഇനിയിപ്പം കൊറച്ചൊക്കെ വിരിക്കാനുണ്ട് അത് നേരത്തെ ഉണങ്ങിയത് ശരിയാക്കി ഒണങ്ങാഞ്ഞതൊക്കെ ഇങ്ങനെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന
ആഹ് ഇനിയിപ്പം മഴയൊക്കെ നോക്കിട്ടല്ലേ ഇടാൻ പറ്റോള്ളൂ മഴ
ആഹ് ആഹ് ആഹ് ആഹ്
ഉം ഞങ്ങക്ക് രാവിലെ പൂരിയായിരുന്നു പൂരിയും കടലക്കറി
ആഹ് ആഹ് എല്ലാരും കഴിച്ചോ
എല്ലാരും കഴിച്ചു പുള്ളറ്ക്ക് കടലക്കറി ഇഷ്ടല്ല മക്കൾക്ക് അവര് മീൻകറിയേ കൂട്ടോള്ളൂ
ഒള്ളു ആഹ് ആഹ് ആഹ്
ആഹ് അത് പോയർന്ന് നല്ല അടിപൊളി കല്യാണാ മൂന്നാല് ദിവസണ്ടായി നാല് ദിവസത്തെ കല്യാണായിര് നാല് നാല് നേരത്തെ ഫംഗ്ഷനാരുന്നു
ആണല്ല്യോ അപ്പാ ഇത് സ്വർണൊക്കെ ഇപ്പൊ ഒത്തിരി ഉണ്ടായിരുന്നോ
സ്വാർണ്ണം ഇപ്പ അങ്ങനെ കൊടുക്കല് കൊറവാ സ്വർണ്ണം കൊട്ത്തില്ല സ്വർണ്ണം ഏതാണ്ട് ആറേഴ്
ഓഹ് ഓഹ് എന്നാലും എന്റെ പൊന്നോ സ്വണ്ണത്തിന്റെ വേലെ ക്ക്യ എങ്ങാണ്ട് കൊടുക്കാൻ പറ്റൊ എത്ര ലക്ഷവായി അതാ ഒന്നേകാൽ ലക്ഷം രൂപ വേണം ഒരു പവൻ വേണോ
ഒന്നേകാല് ലക്ഷംന്ന്പറഞ്ഞ ഴിഞ്ഞാ നമ്മള് മേടിച്ച് വരുമ്പോ ഇച്ചിരികൂടിം കൂടുതല ആവാല്ലോ ചെയ്യണേ ആഹ് ഇപ്പൊ
വേണമെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ എങ്കിലും
അതെന്നെ ഒട്ടും താങ്ങൂല ഇപ്പൊ സ്വർണത്തിന്റെ വില
ങാ അതാ ഭയങ്കര പാടാ
ങാ സ്വർണ്ണപ്പം ഇന്നാലും പെൺപുള്ളേരിട് ഓരോ ഡ്രസ്സിന് മാം ചെയ്ത മാലയും വളയും അതിന്റെ ഓർണമെന്സ് ഒക്കെ ഇടണത് അതാണാൻ നല്ല ഭംഗിണ്ട്ട്ടാ ആഹ് അതിന്
ഇങ്ങന വാടകക്ക് വിട്ട്
അത് വാടകക്ക് എടുക്കണ് ഇപ്പൊ ഡ്രസ്സും വാടകക്ക് എടുക്കണ് ഡ്രസ്സാരും മേടിക് ഇന്നില്ല
വാടയ്ക്ക് കിട്ടുവോ
സ അതിന്റെ ഡ്രസ്സ് വാടക്ക് ഞങ്ങളുടെപ്പോവിടെയൊക്കെ അങ്ങനാ ചെയ്യണേ
അന്നേരം അയിനൊക്കെ വല്യ വിലയാവോ പതിനയ്യായിരോ
പതിനായിരത്തിന്റെ ണ്ട് പിന്നെ പതി ഏഴായിരത്തിന്റെ ണ് നമ്മള് നല്ലത് നോക്കിട്ക്കാണെങ്കിത്തിരി റേറ്റ് കൂടും
ങാ എടുക്കുമ്പോ എന്തായാലും നമ്മള് ഫോട്ടോയൊക്കെ എടുക്കുന്നതല്ലേ നല്ലത് നോക്
ആഹ് നല്ലത് നോക്കി എടുക്കണോല്ലോ ചിലപ്പോ പതിനേഴ് രൂപയൊക്ക ആകും എന്നാലും നമ്മൾ മറ്റത് മേടിക്കുമ്പോ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ പത്തമ്പതിനായിരം രൂപക്ക് മോള് വേടിക്കണേന്നാവും
പിന്നെ അത് അത് ന
അലമാരി വേണം അപ്പൊ അതാരണം ഇപ്പ ആരും അങ്ങനെ വെകി അത് വല്യേകനവുമാണല്ലോ ത്തിനെ പിന്നെ ഉപയോഗിക്കാൻ പറ്റ്കേല ഇപ്പത്തെ പിള്ളേര്ന്ന് പറഞ്ഞുകഴിഞ്ഞാ ഒരു സൈസ് ഫ്രോക്ക് പോലത്തെ സാധനാ ഇട്ണേ അല്ലാതെ സാരി ഉട്ക്കലില്ല.
ഇല്ല ങാ ങാ ങാ
സാരിയാണെങ്കിൽ സുഖാ സാരിയാണെ എവിടേലും മടക്കി ഒതുക്കി
വെക്കാൻ പറ്റും ഇതിപ്പോ ഇല്ല ഇങ്ങനെ നീളത്തിലുള്ള ലഹങ്കയല്ലേ ന്നെ
ആഹ് ഇപ്പൊ ഈ ലെഹങ്ക അല്ലേ ഈ ബ്ലൗസും പാവാടായിട്ടുള്ള ലെഹങ്കയുടെ പാവാടാന്ന് പറഞ്ഞ എന്റെ പൊന്നോ എന്ത് കനാ സാനാത്
തന്നെ മൂന്നാല് ഫ്രില്ലുണ്ടെന്ന് തോന്ന്ന്നു
ആ അങ്ങനെ വന്നെ ത ഈ തട്ട് തട്ട് ചിലത് ഓപ്പൺ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കാണാൻ നല്ല സൂപ്പറാണ് കല്ല് വർക്കല്ലേ
മൊത്തം കല്ലാ
ആഹ് കല്ല് മെറ്റീരിയലാണ് പുള്ളേർക്ക് ഇ ഇട്ടോണ്ട് നടക്കാൻ പാടാണ്
ആന്ന് ആ ന്നാലും എല്ലാ എന്തൊക്കെ ആർപ്പാട രീതിയിലാ നട
ഇപ്പ അങ്ങനത്തെ സിസ്റ്റം മാറിലാ
ആന്ന് ആന്ന് അങ്ങനും തന്നെ പലതരത്തിലുള്ള ഡാൻസും പാ ഈ ഈ ഹോളിലോട്ട് കേറി വ
ഹോളിലോട്ട് കേറീണ്ട് അങ്ങനെ പിന്നെ എത്ര ദൂസ്തെ ആ പാട്ടും കൂത്തുവ മൂനൂസം വ് വ്യായ് ച്ച തൊട്ട് തുടങ്ങാല ഇപ്പാ
ആന്ന് ആന്ന്
വ്യാഴാഴ്ച വൈകിട്ട് തൊടങ്ങിയ എന്റെ പൊന്നു പെണ്ണിന്റെ വീട്ടില് വ്യാഴാഴ്ച വൈകിട്ട് തുടങ്ങിയാ എന്നാ തീരണേ വ്യാഴം, വെള്ളിയും, ശനും, ഞായറും പിന്നെ അത് കഴിഞ്ഞ റിസെപ്ഷനും കഴിഞ്ഞ ഓ ഒരു കൊട്ടും ഒരു കൊട്ടണമെങ്കിലും എന്റെ പൊന്നെ ഭയങ്കര പാടാ
പാട ആ ആ ആ
കല്യാണത്തിന്ന്നോക്കെ പറഞ്ഞ നമ്മളൊക്കെ സാരി ഉടുക്കണേ കൊണ്ട് വലിയ പ്രശ്നുണ്ടായില്ല
ഇല്ല ആ ആ ഞങ്ങളുടെ കല്യാണങ്ങൾക്കും പിന്നെ വ ലൈറ്റ് കളർ സാരിയോ അങ്ങനെയൊക്കെ ഉടുക്കത്തുള്ളൂ വല്യഅങ്ങനെ മുത്തുള്ളതോ അങ്ങനെയൊന്നും ഇട
ഇടുക്കൂല ഉവ്വ വ വാ
ല പിന്നെ പൊതുവെ സ്വർണ്ണ ആയാലും പണ്ട ആയാലും ഭയങ്കരമായിട്ട് അങ്ങനെ ഇടത്തില്ല ഒരു നല്ല നെക്ലേസ് പോലെ അത് ഇങ്ങനെ ഇടും ഇപ്പ ഇപ്പം വന്ന ആ ഒരൊ ആ അത് ചെലര് ഡയമണ്ട് ആയിരിക്കും ചെലെ ഡയമണ്ട് ല്ലാത്തവര് ഒരു ഒരൊറ്റ നെക്ലേസ് പിന്നെ അച്ഛന് അ ങ്ങനെ വാഴ്ത്തിയിടന്ന് വാഴ്ത്തി ഇങ്ങനെ പ്രാർത്ഥിച്ച് തലേൽട്ട് കൊടുക്കും അതിനകത്തായിരിക്കും മിന്ന് കെട്ടുന്നത് അങ്ങനെ ഒരു മാലയും വല്ലോം കാണും അതൊക്കെയാ ഇപ്പോഴത്തെ ഫാഷൻ ഉം തേ കാണൂ പിന്നെ ഷെയറോക്കെ അങ്ങ് കൊടുക്കുവ അല്ലാതെ
അങ്ങനെ കൊടുക്ക ചെയ്യണ ല്ലേ
ഷെയർ ആയിട്ടൊക്കെ അങ്ങ് കൊടുക്കും അതും ഇപ്പോഴത്തെ ഓരോ പ്രശ് ഞങ്ങളല്ലേ
ആ അതെ അതെ ഇപ്പൊ പണ്ടത്തെ കൂട്ടല്ലാട്ടെ ഇപ്പ അപ്പൊ തന്നെ കൊടുക്കാണ് മറ്റേന്ന് പറഞ്ഞ കൊറെേ നാുകൾ കഴിഞ്ഞിട്ടല്ലെ അന്ന് കൊട്
ആ ആ ആാന് ആന് അ അതാ
ആ കല്യാണം കഴിഞ്ഞപ്പതന്നെ കൊടുക്കാനിട്ട
ആന്ന് ആ ആ ആ
ആ ആ ആ ആ അതിപ്രശ്നങ്ങൾ കു കൂടുന്ന കാരണാ അല്ലാണ്ട് വേറൊന്നുംല്ല
ആന്ന് എന്തെല്ലാം പ്രശ്നങ്ങളപ്പൊ ഓരോരോരുത്തർ കണ്ടില്ലയോ സ്ത്രീധനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യു ന്നു ഏ അത് ആന്നിട്ട് ആ സ്ത്രീധന ത്തിന് വേണ്ടി വീടും വസ്തുവ്വും വിക്കിന്ന് ഇതെല്ലാം ഇങ്ങനെ അതൊക്കെ അങ്ങ് നിർത്തലാക്കിയാ തന്നെ എന്തെല്ലാം നല്ലതാ കാര്യങ്ങള് ഈ സ്ത്രീധനോം ഈ സ്വർണ്ണോ ഒക്കെ എല്ലാരും കൂടെ ഒന്ന് വിചാരിച്ച് സ്വർണം അധികം ഉപയോഗിക്കാതിരുന്നിരുന്നെങ്കിൽ തന്നെ നമ്മൾ എല്ലാംരക്ഷ ഇത്രയും സ്വർണ്ണത്തിന് വില കൂടത്തില്ലായിരുന്നു
വെല കൂടത്തില്ല പക്ഷെ ആരും അങ്ങനെ ചിന്തിക്കൂലല്ലോ ഈ സ്വർണത്തിന് ഈമാതിരി വെല കൂടുമ്പോ എന്തേലും കിട്ടിയാ
ആ ആന്ന് ആന്ന് ആന്ന് അപ്പൊ ഓരോ ഏരിയയിലാ തോന്നു ഭയങ്കര കൂട്തൽ ഞാ ഈ ബ ഈ ഓരോ ഏരിയ ആയലും ആ ഈ ഏറിയയിലൊക്കെ അങ്ങ് സ്വർണം ഭയങ്കര ഭ്രമവാ ഭയങ്കര ഭ്രമവാ ആണ് ആണ് ആണ് പാവത്ത്ങ്ങളായിട്ടുള്ളവര് മാത്ര അത്രേ ഉള്ളൂ കുറച്ചൊരിത് മുള്ളവർ മാത്രേ ഒള്ളൂ പത്ത് പവനിലൊക്കെ ഒത്ക്കുന്നെ അല്ലാത്തതൊക്കെ ഇപ്പഴാണെ പോലും അവരെങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് വാങ്ങിക്കുവാ പാവയായിരിക്കും ഇത്ങ്ങളൊക്കെ എങ്ങനെയാ വങ്ങി എനിക്കറിയ ത്തില്ല അന്ന് എല്ലാത്തിനും എന്നിട്ട് ഇത് ആവും പത്തുസം കയ്യിമ്പോ ഡിവോസും ആവും എന്തെങ്കിലൊക്കെ വിഷുവും ആവും ആ അതാവും ഇതാവും പിന്നെ അവസാനം ആ സ്ത്രീധനത്തിന്റെ പേരിലുള്ള വഴക്കും തീരുന്നില്ല പണം കൂടുന്നനുസരി ന്ന്ട്ട് പ്രശ്നങ്ങൾ തീരുന്നില്ല പിന്നെ പിന്നെ അവർക്ക് വേണം കൊടുക്കുമ്പം ആ ഇവരെ കയ്യിൽ ഒൺ ട്ടെന്ന് മനസ്സിലായി അപ്പൊ പിന്നെ പിന്നെയും ചോയിക്കും അപ്പ പിന്നെ ആ ചോ ച്ചോണ്ടിരിക്കും അപ്പൊ പിന്നെ കാ കാർ കൊടുക്കുന്നെന്റെ ഭംഗി കൊറവ് കാറിന്റെ മോഡൽ കൊറവ് ത്തീൻ വഴക്ക്
അതാണ് ഇതിനൊക്കെ പ്രശ്നം പറ്റ്ണേ അത് ഈ കൊടുക്കുമ്പോ കൊറച്ച് കൊട്ക്കാണെങ്കി അത്രയും വിഷയം വരൂ
ഇല്ല അതെല്ലാരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കുറ ച്ചങ്ങ് കൊടുത്തിരുന്നെങ്കി ഒരിത് ഒണ്ടായിരു
ആ ഉം ഇനിയിപ്പം ഇന്നിപ്പ ഡ്യൂട്ടി എപ്പഴാ വൈന്നേര ആ
ഇനി വൈട്ടുണ്ട് വൈട്ട് പോണം
ആ വൈകിട്ട് എപ്പഴ പോക്ക് വൈന്നേരം ആവു
അഞ്ചു ഒത്തിരി ഒത്തിരി ആവത്തില്ല അഞ്ച് അഞ്ചരയാകുമ്പോ ഇവിടിന്നിറങ്ങും ആ ഓ ഇല്ല ഇല്ല ഇല്ല ഒരു ബസ് കിട്ടി കഴിഞ്ഞ പതിനഞ്ച് മിനിറ്റ് ബസ്സിലേക്ക് ക്കണം ആ അത്രേ മതി ഈയ് ബസ്സിൽ പോകുമ്പ ആഹ് അവിടെ ഇറങ്ങുന്നെന് പതിനഞ്ച് രൂപ പോയിന്റ്
അതെ വലിയ ഹോസ്പിറ്റലാണ അതാ ക്ലനിക്കാ
വീട്ടില് കുഴപ്പമില്ല എല്ലാരടും എന്തോ എല്ല എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ട് ആന്നെങ്കിൽ ആ കൊഴപ്പയില്ല ആ വലിയ ആ പേഷ്യൻസ് ഒക്കെ ഉണ്ട്
ഉവ്വ ഉവ്വ അല്ല ഹോസ്പിറ്റലാണ ക്ലിനിക്കല്ലല്ലേ
ക്ലിനിക് അല്ല ക്ലിനിക് ഹോസ്പിറ്റല് തന്നെയ ഒരു നൂറ് നൂറ് കിടക്ക ഒക്കെ ഉള്ളതാ ആഹ് ആഹ് ആഹ് പിന്നെ എല്ലാം ത്തവും കൂടെള്ള സൂ സൂ സൂപ്പർ സ്പെഷ്യാലിറ്റി അങ്ങനെയ അല്ല
ആ ഉവ്വ ഉവ്വ ഉവ്വ ഉവ്വ
എന്നാ ആ ഭാഗത്തൊക്കെ ഉള്ളവരെല്ലാം ആ പനി കാര്യങ്ങളും ആന്നെങ്കിൽ ഓ ആ ഓർത്തോ കേസുകളും ഓർ തോട സർജറികളും ആ ഈ എൻ റ്റി ആ ഗൈനക്ക് അങ്ങനെ എല്ലാം ഒണ്ട് എല്ലാം ഒണ്ട് ആഹ് എല്ലാം ഒണ്ട് ആ അങ്ങനെയുള്ള ആഹ് ഒണ്ടൊണ്ട് ആ ഓ ഓരോരോ നല്ല നല്ല ഡോക്ടർമാരെ ഓരോരോ നല്ല ഡോക്ടർമാര് ഓരോത്തരെ ഓരോത്തരെ ഇങ്ങനെ വെ ക്കുന്നുണ്ട് ഇപ്പൊ ഒരു അഞ്ച് ആറ് വർഷം കൊണ്ട് ഓ എന്താ ഓരോ നല്ല ഓർത്തോ ഡോക്ടറും ഒക്കെ ഉണ്ട് ആ ഡോക്ടറിന് നല്ല സർജറികൾ ഒ ടി വീണ്‌ ഒടിഞ്ഞു ഓക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ ആ അതാ ഈ ആക്സിഡന്റ് വരുന്നവരെയൊക്കെ വരും ആ പിന്നെ ചിലരൊക്കെ ആന്നെങ്കി വയസ്സായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ളവര് ഈ ഗവൺമെന്റിൽ പോവുവല്ലോ. മെഡിക്കൽ കോളേജ് വഴിയൊക്കെ ചെയ്യാൻ പോം ആഹ് എന്ന് വെച്ചാ സർജറി പ്പോ എങ്ങനെ ആയാലും ചെയ്തു വരുമ്പോൾ ഒരു ലക്ഷം രൂപായും ഒക്കെ ആകും. അപ്പൊ അതില്ലാത്തവരെ ആഹ്. കിട്ടാത്തവർക്ക് പി ഞാൻ ഗവൺമെന്റിലോട്ടൊക്കെ പോകും ആഹ് സ്റ്റാർ ഹെൽ ത്തും ആരോ ഇൻഷുറൻസും ഒക്കെ ഉള്ളവരൊക്കെ ആഹ് അതൊക്കെ ഉള്ളവര് ഇവിടെ നിന്ന് ചെയ്യാം. ഇതൊക്കെ ഇല്ലാത്തവരൊ ക്ക ബുദ്ധിമു ട്ടുള്ളവരൊക്കെ അങ്ങ് പോകും എന്നുച്ചാ ആഹ് ഇതി കമ്പിയും ഇതിനകത്ത് വെക്കുന്ന കമ്പിയും അതിനുള്ള ആഹ് ഭയങ്കര കാശാവും അതും പിന്നെ അതി നസ്തേഷ്യ ഡോക്ടറിനും ഒക്കെ കൊടുത്തൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല നില ഇതാവും എങ്ങനെ പോയാലും ഒരു സർജറി ഒക്കെ കഴിയുമ്പോ ഒരു ലക്ഷം രൂപായി മേളിലാകും.
ആഹ് ഉവ്വ ഉവ്വ ആഹ്
ആ ഉണ്ട് ആഹ് ഓ.
ഓക്കെ എന്ന.